ക്കിടി കിട്ടിയല്ലോ
ക്കുന്നു
അതെ രാവിലെ രാവിലെ മുതൽ വൈന്നേരം വരെ ഞാനി പൊർത്തായിരുന്നു. നാലര സമയാവുമ്പ ക്ക്യത് അഹ് കറങ്ങാൻ പോയിരുന്നു. ഈ തല കൊട് അവിടെപ്പോയി കാസർകോട് പോയി ഹോട്ടൽല്ല് പോയി പിന്നെ ബേ മേട്ച്ചു എന്റൊരു വാഗ് കീറിര്ന്നു ഹാൻഡ് ബാഗ് അല്ല ഇങ്ങനെ പോയതാ കറങ്ങാൻ അവിൽമിൽക്ക് കഴിച്ചു അങ്ങനെ വെർതെ പോയതല്ല ഹോസ്പിറ്റ്ലും പോയി ഗുളികയിത്താക്ക് മേടിക്കാൻണ്ടായിനി വാദത്തിന്റെ അസുഖാണ് അത് ബീക്കെല്ലാബരും ശരീരം അങ്ങനെ കാണിക്കാനല്ല മാ ത്തില് മൂന്നരാആയിരത്തിന്റെ മരുന്നാണ് മേടിക്കാനുള്ളത് നല്ല യെന്ത്‌ ഡോക്ടർ ആണ് അത്ര ഇംഗ്ലീഷാ ഫുള്ള് ഇംഗ്ലീഷാ മ്മ്ഹ് ഹ് അങ്ങനെയാ മലയാളത്തില് ഒര് റ്യേൽണ്ട് പറഞ്ഞരാൻ
ആഹ്
കുഞ്ഞിക്ക് എ ങ്ങനെയിണ്ട് പ്പൊ കുഞ്ഞു ണ്ടയില്
അവളതാപ്പൊ ഏ എൻ ഇയ്യന്താ ഇന്ന് ഹോസ്പിറ്റലിൽ പോണംന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ വിളിച്ചിട്ടേ ഇന്ന് പുള്ളിക്കാരൻ ലീവായിരുന്നു അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാൻ വിചാരിച്ചിരിക്കുന്ന ആളാണെങ്കിൽ എന്തെയ്യണം എന്നെ വിളിക്കണം എന്നെ വിളിച്ചിട്ട് പറയണെന്നെ പോലെ എടീ ഞാൻ ലീവാ ഏ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ ഒരു മണിവരെ ഉള്ളൂ ഡോക്ടർ ഏ എന്താ നീ ഒരു അല്ലെങ്കിലൊരു ഏഴ് എട്ട് എട്ട്ണിക്കെങ്കിലും വിളിച്ചിട്ടെന്റെടുത്ത് പറയണം ഇത് ഇവിട്ന്ന് മേലാറ്റൂരിന്ന് പേ പെരുന്തൽമണ്ണേക്ക് ഓട്ടോ എടുത്ത് പോയിട്ടു അവരങ്ങട്ട് വരാന്ന് എന്നിട്ടൊരു ഒരു മണി ആവുമ്പോഴത്തേന ഉണ്ടോ ഒറ്റപ്പാലത്തെ എത്തുന്നു എന്നിട്ട് പുള്ളിക്കാരൻ വിളിച്ചിട്ട് ഒരു പത്ത് പത്തര ആവുമ്പോണ്ട് വിളിച്ച് പറയുണ്
ഉം ഉ
വായോ പെരിന്തൽമണ്ണക്ക് ഓ ട്ടോ. എടുത്തിട്ട് വായോ ഞാൻ ഈ ഞാൻ ഒറ്റയ്ക്ക്‌ഉള്ള സമയയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോവും പക്ഷെ കുട്ടിയായിട്ട് ഞാൻ എങ്ങനെ പോവും അത്രയും ദൂരം ഇവരെ വീട്ടിക്കന്നെ പോകുമ്പോ ഞാൻ പകുതി എവിടെയെങ്കിലും ഇറങ്ങി അവക്ക് പാല് കൊടുത്ത് ചെലപ്പോ അപ്പ അവള ഒറക്കിട്ടൊക്കെയായിരിക്കും ഞാൻ പോവാ അങ്ങനെയുള്ള സ്ഥാനത്ത് ഞാൻ എങ്ങനെ പോവു ഞാൻ
അതെതെ അതെ അത് ശരിയല്ലെ അത് തെറ്റില്ല അങ്ങനെ ചെയ്യുന്നത്
ലീവാക്കാൻ വിചാരിച്ചാള് ലീവ് ആക്കിയ ആൾക്കെ എന്തെ കൊറെ മുന്നെന്നെ വിളിച്ചച്ച് പറയാായിരുന്നില്ലേ
പിന്നെ വ അല്ല വന്ന് കൊണ്ടോയാല് എന്താ
ആ ഒറ്റപ്പാലത്തന്ന് കുറച്ച് ദൂരം ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പകുതി എവിടെയെങ്കിലും എത്തിയിട്ട് എന്റെടുത്ത് വിളിച്ചു പറയാ അല്ലെ ഞാൻ കൊണ്ടുവരാൻ വരുവാണ് ട്ടോ യ്യ് ഒരുങ്ങി നിക്ക്‌ നമുക്ക് ഹോ സ്പിറ്റലിൽ പോയി കാണിക്കാന്ന് എന്റെടുത്തൊരു വാക്ക് പറയാണെ തിരക്കടില്ല
ആ ഇല്ലെങ്കി രാത്രി പറഞ്ഞൂടായിരുന്നോ
ആഹ അതെ അപ്പൊ തീരുമാനായത് എന്താ ഹോസ്പിറ്റലിൽ പോവാൻ തീരുമാനമായത് ഇന്ന് ഞാൻ വീട്ടി പോയിട്ട് അവരു അവരെ വീട്ടിലെ എതീട്ട് അവരിപ്പൊ ഒറ്റപ്പാലത്താണ് അവര് അമ്മേടെ വീട്ടില് എന്നിട്ട് അവര് അവരെ സ്വന്തം വീട്ടിലെ എത്തീട്ടു ഇന്ന് ഇന്റെ അടുത്ത് അങ്ങട് ചെല്ലാൻ പറഞ്ഞു എന്നിട്ട് നാളെ ഞാനും അവരും കൂടി വണ്ടിയില് എന്താ ഡോക്ടർ പോയി കാണിക്കാന്നുള്ള പരിപാടി ആയിരുന്നു
അതെ അതെ അതെയ
പക്ഷെ പിന്നെ അത് മാറ്റി ട്ട് അവര്ന്ന് ചെല്ലാനേ ആ അത് മാറ്റും അല്ലെ ലീവ് എടു ക്കുമ്പോ ഇന്റടുത്തൊ രു വാക്ക് പറയണ്ടേ എന്നിട്ട് അവരിപ്പോ വിളിച്ച വച്ചിട്ട് പറയാ നാള അങ്ങട്ട് ചെല്ലണം നാളെയും മറ്റന്നാളും ഡോക്ടർ ലീവ് ആണ് അതിന്റെ പിറ്റെന്ന പോയി കാണിക്കാം ഉണ്ടെങ്കിൽ അതു ഉണ്ടെങ്കിൽ മാത്രം നമ്മടെ വീട്ടുകാര്ക്കുള്ള ചൂടുണ്ടായിരിക്കുവോ കെട്ടിയന്റെ വീട്ടുകാർക്ക് ആ അതെ
ഉം വ ഭാരിയാണെന്ന് വെച്ച് ഒരു വില പോലും വെക്കുന്നില്ല
അതെ
ആ നല്ലോം കഷ്ടപ്പെടുന്നണ്ട് ഇങ്ങനെ ആര ക് കഷ്ടപ്പെട്ടിട്ട് ആരും ജീവിക്കുല. എന്തിനാ ഇങ്ങനെ ജീവി ഇത് എന്താ കാര്യം ഞമ്മക്ക്പ്പ കുഞ്ഞു വൽതായാല നിങ്ങക്ക് എന്തെങ്കും ജോലിയ എടുത്ത് ജീവിക്കാം അവളെ നോക്കാം വേറെ വിവാഹത്തിന് പോവുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് സ്വീകരിക്കുന്നവരെ കല്യാണം കഴിക്കാും
പക്ഷെ കുഞ്ഞിനെ സ്വീകരിക്കുന്നു പറഞ്ഞിട്ട് പക്ഷെ പെൺകുട്ടിയാണ് എൻന്റെ കയ്ൽ എല്ലാവരും നല്ലതാവുമോ
ഇല്ല എല്ലാവരും ആവുന്നില്ല നമ്മ പ ഇഷ്ടപ്പെട്ടിട്ട് അറിയുന്നല്ലോ റോ സംസാരീതി ആയാലും മറ്റേ അന്വേഷിച്ചിട്ടായെങ്കിലും ല്ലോ
ഉം ഉം
അ നല്ലത്
ആഹ ഉഹ
അങ്ങനന്നെല്ലാം അങ്ങനെ കഴിക്കുന്നുണ്ട് അവ കൊഴപ്പം വരുന്നില്ല
ആഹ
കൂടുതലായി വരുന്നത് ഹിന്ദുക്കളേനാണ്
ആഹ ആ
അവര് വേറെ മുഖം കൊണ്ടാണ് മക്കളെ കാണുന്നത് ആത്മഹത്യ ചെയ്യുന്നതും കൊല്ലുന്നതും
ഉ അതെ ഇപ്പൊ കണ്ടില്ല രണ്ടാനച്ഛനും സ്വന്തം അമ്മയും കൂടിയും ചേർന്നല്ല ചെറിയ ഒന്നര വയസ് കാരനെ കൊന്ന്
അത് ആക്ക് പാവല്ല കു
അവളൊക്കെ അവളൊക്കെ അമ്മ അമ്മാന്ന് പറയോ
ന്നാലും എങ്ങനെ ഇങ്ങനെ പ്രസവിച്ച പ്രസവിച്ചില്ല ഞാൻ പ്രസവിക്കാതെ എനിക്കന്നെ വിഷമാണ്ണ്ട് ഓ പ്രസവിച്ച വർക്ക എത്ര വിഷമുണ്ടാവും ഞാന ആയിരുന്നെങ്കും തല്ലി കൊ
അവളൊന്നും ഇനി അപ്പ ആർക്കുംആർക്ക കട്ടൂല
അല്ല അത്രത്ര ദേഷാണ് എന്തിങ്ങനെ ഒരു ഭർത്താവിന് വേണ്ടിട്ട് സ്വന്തം കുഞ്ഞിയാ കൊല്ലളോ
അതെ അർഹത ഉള്ളവർക്ക് അല്ലെങ്കിൽ ഈ ദൈവം കൊടുക്കില്ല അർഹത ഇല്ലാത്തവർക്ക് ഇതുപോലെ കളയാൻ കൊണ്ട് നടക്ക ക്കുന്നവർക്ക് എത്ര പേർക്കാ ദൈവം വെറുതനെും വേണ്ടിക്കും കൊടുക്കുന്നു എത്രയോ എത്രയോ പേര് അമ്പലത്തില് വഴിപാട് അതെ എത്രയ പേര് അമ്പലത്തിൽ വഴിപാടിട്ട് നടക്കുന്നു ഇവിടെ എവിടെ തിരൂര് എവിടെയാ കണ്ടില്ലേ ഒരു ന്യൂസ് മറ്റേ പ്രസവിച്ചിട്ട് ബാത്റൂമിന്റെ ജനലില കൂടെ കളഞ്ഞൂന്ന്
ഓ അതന്ന അങ്ങനെയണല്ലേ ലേശു വന്ന്
ഒ നമ്മുക്ക്ന്നെ പ്രസവിക്കാൻ റിയില്ലേ നമ്മുക്ക്ന്നെ പ്രസവിക്കുമ്പോ അതിന്റെ വേദന സഹിക്കൻ പ്രസവം എടുക്കൻ ഡോക്ടർമാര് സിസ്റ്റർമാര് എല്ലരുും ഉണ്ടായിട്ട് നമ്മുക്ക് ആ വേദന നമ്മള ഒറ്റയ്ക്ക് സഹിക്കണ്ടേ ഇ റ്റക്ക് ബാത്റൂമിന്റെ ഉള്ളിൽ പ്ര പ്രസവിച്ച ആ കുട്ടീ
അതന്നെ എന്റെ ഉമ്മ പറയും ഉമ്മ വീട്ടിലായിരുന്നു കൊറെേ പ്രശ്നം ഞാൻ പ്രസച്ചിട്ടാവുമ്പോ ഉമ്മാക്ക് നല്ലോണം കഴിയാതായിരുന്നുന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ പറയും ഡോ പളിച്ചു പിന്നെ കണ്ടളി അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു നീ നല്ല വേദന തന്നിര്ന്നു, പക്ഷെ എന്റെ ഉമ്മ എന്നിട്ടും സ്നേഹിച്ചിരുന്നു പക്ഷെ എന്ത് വേദനണ്ടെകും ഉമ്മാമാര് സഹിക്കുന്നല്ലോ അപ്പൊ ഈ ഉമ്മാക്കെന്താ സഹി പറ്റാത്തെ
മ്, ആയില്ല
അത്രക്ക് രസം വന്നാലും അല്ല, എനിക്ക് അറിയാം ഉമ്മ
കോടതി ഒന്നും ചെയ്യില്ല അതിനൊക്കെ ഞമ്മളെ പൊറതേയ് ഗൾഫിലെക്കെ നിയമം വെരണം. ഗൾഫില് ഇപ്പ ആർക്കും ആർക്കും കൊലപാതകം ചെയ്യാനാണെങ്കിലോ അതുപോലെ മക്കളെ കൊല്ലാനാണെങ്കിലും ആർക്കും പേടിയില്ല കാരണം കോടതി അതിനനുസരി ച്ചിട്ടുള്ള ഇതൊന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് ആർക്കും പേടിയില്ല
അതന്നെ പറയ് അവർ പ്രസവിക്കുന്നെ അവർ പ്രസവിക്കുന്ന അവരന്നെ തീർക്കുന്നു അത്രയേ ഉള്ളൂ
ആ അയാളാ കയ്ൽ ഏൽപ്പിച്ചിട്ട അത്ര അവള് പോകുന്നേ ജോലിക്ക്, ജോലിക്കല്ല ഡാൻസ് ഡാൻസിന് എന്നിട്ട് ആ കുട്ടിയുടെ കാലില് സിഗരറ്റ് വെച്ച് പൊള്ളിച്ചില്ലേ
വിളിച്ചാവാർപ്പിന്റെ മോൾല് ത്തുന്നത് കണ്ടാലോ എന്താ സഹിക്കാൻ പറ്റുന്നില്ല കാണുമ്പോ പിന്നെ അത് മാത്രല്ല ഇൻസ്റ്റാൾല് വന്നിനല്ലോ അവര് ചോയ്ച്ച് കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാ ഒരാഴ്ചക്ക് മുമ്പല്ലേ ഇങ്ങനെ സംഭവച്ചത് കണ്ണീര് കാണണ് ഈ ഉമ്മാക്കെന്താ കണ്ണീര് പോലും വരാത്ത സത്യം ചോയ്ച്ചിരുന്നോ ഈ ഉമ്മന്നെ പ്രസവിച്ചത് നിക്കാണെങ്കി ഇങ്ങനെ വെഷമാ ആടെ ഹ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടയിറ്റിടും പിന്നെ പള്ളിന്റെ ആടെ കൊണ്ടയിട്ട് കളയും റോഡ് സൈഡ് കളയും അങ്ങനെയൊക്കെ പറയുമ്പോ ഞാന് ചോദിക്കാറുണ്ട് എനിക്ക് കൊടുന്ന് തന്നൂടെ വള.. ത്ത ഇലല്ലോ
ഞങ്ങടെ അടുത്ത് ഇതുപോലെ ഞങ്ങളുടെ അടുത്ത് ഇതുപോലെ പ്രസവിച്ചിട്ട് എവിടെന്ന് പ്രസവിച്ചത് ആര് പ്രസവിച്ചോ ഒന്നും അറിയില്ല കൊണ്ടു പോയിട്ട് ഒരു കൂട്ടിയാ മൂന്നോ ദിവസ മൂന്നോ നാലോ ദിവസം പ്രായം മാത്രം ഒള്ളൊരു കുട്ടീനെ കൊണ്ടോന്നി എന്താ തുണീലാണോ ടർക്കിലാണോ അ റിയില്ല
ഉം
എന്തിലോ ഒന്നില് പൊതിഞ്ഞി ട്ട് ഈ കുട്ടിനെ കൊണ്ടന്ന് വെച്ചു
അവരിന്നനെ ഇതാക്കീട്ട് ചെയ്യുന്നവരായിരിക്കും
അതെ എന്നിട്ട് ടർക്കില് കൊണ്ടന്ന് വെച്ചിട്ട് എന്നിട്ട് കുട്ടി നേരം വെളുത്തപ്പഴത്തേനും ആ കുട്ടി ടർക്കിന്നൊക്കെങ്ങട് നീങ്ങീട്ട് നീങ്ങീന്നാണോ അതോ വല്ല നായ്ക്കളും പട്ടികളും വലിച്ച് ഇതാക്കിന്നാണോ ഒന്നും അറിയില്ല ടർക്കീന്ന് പുറത്ത് വന്ന് കിടക്കുന്നത് വിറച്ച് വിറച്ച് കിട അപ്പ ഈശ്വരാ അത് കാണാനൊന്നും വയ്യ ഞാൻ വെറുതേ ആലോചി നിക്ക് തന്നെങ്കി ഞാൻ അതിനൊരു കൊറച്ചു പാലെങ്കിലും ഞാൻ കൊടുത്തേനേ
ഒരു അല്ല അറിവ് അ എവിടെങ്കിലും ഏൽപ്പിച്ചാലും പ്രശ്
അതെ അതും നല്ല ചന്തൊള്ളൊരു ആൺകുട്ടി
ങ്ങളുണ്ട് അവിടെ എത്ര ആൾ വന്ന് കൊണ് പോവുന്നുണ്ട്
അവിടെ അടുത്തന്നെ കൊ തൊക്കെ അനാഥാലയങ്ങളിണ്ടേ അതിർക്ക് അവിടെ എവിടെയെങ്കിലും ഏൽപ്പി ഏൽപ്പിച്ചാ പോരായിരുന്നോ
അതെന്നെ അവര് വളർത്തുവായിരുന്നല്ലോ എത്ര പേരെ പഠിപ്പിക്കും കല്ല്യാണം പോലും കഴിച്ച് കൊടുക്കും
ഉംഹ്
ത്രക്കും നല്ലവരാണ് അന്നിട്ട് പോലും ഇങ്ങനെ കളിണത്
ഉംഹ് അതെ നല്ല പട്ടികളോ നായ്ക്കളോ കടിച്ചോ ട്ടേന്ന് വെച്ചിട്ടായിരിക്
അല്ല അവ നായും പട്ടികളും കടിക്കില്ല എന്തായും തൊറന്ന് കാണിക്കും മനുഷ്യര് പക്ഷെ പട്ടിന്റെ സ്വഭാവം ഇപ്പൊ മനുഷ്യനാ മൃഗത്തിന്റെ സ്വഭാവം മൃഗത്തിനാണെങ്കിൽ നല്ല സ്വഭാവം ഇണ്ട് ആദ്യന്നും ചെയ്യില്ലായി നോ നല്ല മ ഇത്ണ്ടാണ് മൻ ചിന്താന്ന് പക്ഷെ മനുഷ്യനതില്ല ഒക്കെ അങ്ങനെ ആയിമാറി
ഉം ഉം എന്ത് ചെയ്യാനാ കളികാല അല്ലാണ്ട് എന്താ പ വയ്യ
അതല്ലെ എന്റെ കാര്യ ആണെങ്കിലും നല്ല അതി നാലു നല്ല ആഗ്രഹിച്ചിരുന്നു നല്ല സ്നേഹത്തിലായിരുന്നു മുന്നേ കല്യാണം കഴിയുമ്പ കറങ്ങാൻ പോകും ഹോട്ടല്ല് പോവും നല്ല സ്നേഹായി നോമ്പയ്യ അവന്റെ പെങ്ങക്ക് പെങ്ങളെ ഭർത്താവ് ഇങ്ങനെ കഞ്ചാവ് അങ്ങനൊക്കെ കഴിക്കുന്ന ആളാണ്. അപ്പോ അവൾക്ക് ദേഷ് ച്ഛനങ്ങ് സ്നേഹിക്കുമ്പോ അവൾ എന്തൊക്കെ പർഞൊടു ഉം അങ്ങനേണ് ഞങ്ങൾ അടി പിടിയെല്ലാ തൊട്ങ്ങിയത്. നമ്മ ഒരു ഒര് ആറു മാ നല്ല ഹാപ്പി യായിട്ട് നല്ല സന്തോഷ്ത്തിലാണ് ജീവിച്ചത്.
ഉം ഉം
ഇലാണ് ഞങ്ങളയില് ഒരു റൂമ്
അയീ ഇയാൾടെ അനിയത്തി പർഞ്ഞൊടുത്ട്ടോ?
അനിയതെല്ല ഏട്ടത്തിയാ ഒരു ഏട്ടത്തിയാ വേ ഉള്ളു ഓന് ചെർതാ ഉമ്മ ഉപ്പ ഇല്ല മരണപ്പെട്ടുന്നാ പറഞ്ഞത്. എനിക്കറിയില്ല മരണപ്പെട്ടോ
ഉം ഉമ്മേം നാത്തൂനും കൂടി പറഞ്ഞു കൊടുത്തിട്ടാള് ഓരോന്ന് പർഞ്ഞേ
ഉമ്മാക്ക് പിന്നീട് മത്സരായി മോളിങ്ങനെ തെറ്റിക്കുന്നതാ മോൻ്റെ ജീവിതം പളിയുന്ന അവൾക്ക്
എന്നിട്ട് ആൾക്ക് എന്താ കിട്ടുന്ന ആ പുള്ളിക്കാരിക്ക്
അതെ അവൾക്ക് എന്താ കിട്ടുന്നേന്നാ എന്നെ തല്ലുമ്പോ ഓളെ പോലെ ഓൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന് എന്നെ പോലെ കിട്ടുന്നല്ലോലേ ഓള മാപ്പള ഇങ്ങനെ മജ്ജ വിക്കുന്ന് കഞ്ചാബ് ആ അങ്ങനത്തോള് തയ് ക്കി നന്നല്ലേ അ ദീശ് വന്നിറ്റ് ആ ഇവനൊന്ന് ഇങ്ങന ദുഷ്വാഭാവംന്നും ഇല്ലായിരുന്നു ഒരു മാക്ക് മാത്രം കഴിക്കാരുന്നു വേറൊന്നും ഉണ്ടായിരുന്നില്ല ആ മധുവാ ആ ചിരിൻ്റെ എടേല് ക്കന്നെ മധുപോം ഉം ആ അതെ അതെ അത്
ഉം ഉം
അത് കഴി കെഴുന്നു
ആ
അത് മാത്രം ചിരിൻ്റെ എടേല് വെക്കും വേറെന്നും ഇല്ലായിരുന്നു ആദ്യം നാം പോകുമ്പോക്ക അത് മൂന്നെണ്ണം വെ ച്ചൊണ്ടിട്ടല്ല അത് പിന്നെ ഞാൻ നിർത്തിട്ട് നിർത്തിട്ട് ഒന്നാക്കി പിന്നെതരക്കി അങ്ങനെക്ക ആക്കിട്ട് കൊറച്ച് വന്നു പിന്നെ അത് അവനെ നിർത്തി നിർത്തിച്ചു നാന് പെട്ടെന്ന് ഒന്നിച്ചിട്ട് നിർത്താൻ പറ്റില്ലല്ലാ അപ്പൊ ഒരു മാനസികഭ്രാന്തി വരുവല്ലോ അതുകൊണ്ട് ചെറങ്ങന ചെറങ്ങനായിറ്റ് നിർത്തിച്ചു നിർത്തി നിർത്തിട്ട് പറച്ച് കഴിയുമ്പാണ് ഇവരുടെ ഒരു സ്വപാവം ഞങ്ങ സ്നേഹത്തില് കാണാൻ കാര എനിക്ക് ഡ്രസ്സ് കൊണ്ടുവരും പിന്നെ അവന്റെ മൂത്തമാന്ടെ വീട്ടിൽ വാങ്ങ ഫങ്ക്ഷന് ഉണ്ടെിൽ എനിക്ക് ഡ്രസ് കൊണ്ടുവരും ആ സുന്നത്തു ത്തുമംഗല ആണെങ്കിലും മൗലിത ആണെങ്കിലും കല്യാണ ആണെങ്കിലും പിന്നെ എടുക്ക പൊർ ത്തു പോന്നെങ്കിലും സ സാധാ കോർച്ച് വിലേന്റെ ഡ്രസ്സ് ആയാലും കൊണ്ടുവരും. അതൊക്കെ കൊണ്ട് മീ വിവൾക്ക് അസൂയ വരും
അഹ് ആഹ് അഹ് ആഹ് അപ്പൊ അവരവിടെ തന്നെ ആയിര്ന്നോ?
അല്ല ഇങ്ങനെ വെരും- വൈകുന്നേരം വെരുവാ-